ഹലോ
ഹലോ എന്താവ
നല്ല വർത്താനം അങ്ങനെ പോണു എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോകുന്നു കുഴപ്പല്ല
മ്
എന്തൊക്കെ കുത്തുന്നടെ ആഹ് ചായ കുടിച്ചു ആ ഉം വല്ല്യപെരുന്നളാ നേ പെ വീരുന്ന് വന്നതായിരി
അതെ അതെ ന്ന് ന്ന്
വീട്ടിന്നൊക്കെ ന്നൊന്നും പോവാനായില്ല സ്കൂളൊക്കെ തുറന്നല്ലേ നിങ്ങള് വീട്ടിനൊന്നും പോയിട്ടില്ലേ അവര് വിരുന്നൊന്നും പോയിട്ടില്ല മക്കളൊക്കെ ഇണ്ടോ ഇവിടെ അതേ